കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഓ
ആഹ് ആഹ് ആഹ് പിന്നെ വേറെ ഞാനിപ്പോ വീട്ടില് ഇ ക്കുന്ന ഒരു പിന്നെ ചെറിയ ഓൺലൈനിൽ ബിസിനസൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഡ്രസ്സിന്റെ ഒക്കൊയിട്ട് അങ്ങനെ
ആഹ് ആഹ് അപ്പൊ അതിന്ന് ഒരു ഏണിങ്സ് കിട്ടുമ്പോ കൊഴപ്പുല്ല
ആഹ് അത് വരിക്കാൻ രസോണല്ല നാലിപ്പോ എല്ലടോം ഉണ്ടല്ലോ ഡ്രസ് ട്രൂപ്പ് ആയിട്ടും എന്നാലും ചെറിയൊരു ടൈം പാസിന് പോലെ ആഹ് ആഹ് അത്ക്കിനി നമക്ക് അത്ര ആഹ് ഡ്രസ്സിന്റെ കാര്യം ഓഹ് ഓർണമെൻസ് ഒക്കെ ഇണ്ട് അതിൽ തന്നെ എല്ലം ബാഗ്സ് കോസ്മെറ്റിക്സ് ആയാല് ഇത് കൊറേ ആക്സസറീസ് കോസ്മെറ്റിക്സ് ഇല്ല കോസ്മെറ്റിക്സ് പിന്നെ നമ്മള് അതാ ഇതൊന്നും ഇന്നാന്നില്ലാണ്ട് ഇവിടെ കേറണ്ടിന്നില്ലാണ്ട് ഇവിടെ കൊടുത്തിട്ട് കാര്യ ഇല്ലാലോ അങ്ങനെ ഉം ഈ ആക്സസറീസ് ബേഡ്സ് അങ്ങനത്തൊക്കെ പിന്നേ മ മറ്റേ സ്ലി ബേഗലില്ലേ ഹാൻഡ് ബാഗ്സൊക്കെ
ആഹ് ആഹ് ഹാൻഡ്ബാഗ് ഓക്കെ ആഹ്
ആഹ് ആഹ് ആഹ് അടുത്തത് പിന്നെ ഇപ്പം ഏഹ് ഇള്ള മറ്റേ റോസ് ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ ഇല്ലേ
ആഹ് റോസ്
ആഹ് അത് അങ്ങനത്തെ ഐറ്റംസ് ആഹ് ആഹ് അതെ ആന്റി ടാമ്ഷ് ലൈ വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഡ്രസ്സിന്റെ പണി ഇങ്ങനെ സീസ് എന്തേ ലൊക്കെ വരുമ്പോ അങ്ങനെ ചെറിയൊരി ഇത്ണ്ടാവും പണിസൊണ്ടാവും സീസൺ ടൈം ഒക്കെ
ആഹ് അപ്പഴേ ഇണ്ടാവുള്ളൂ ആഹ് അന്നര ഇണ്ടല്ല
ആഹ് ആഹ് പിന്നെ ആഹ് പിന്നേ മറ്റേ ഇതില്ലേ ഈ മെലിയാനൊക്കെ യൂസ് ആകുന്ന സ്വിംഗ് റ്റീ വൈറ്റിയൊക്കെ അതൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അത്ണ്ട് ഈമാരി പിന്നെ ഈ ഓർഗാനിക് പ്രൊഡക്ട്സ്
അങ്ങനെയുള്ളതക്കല്ലേ ആഹ് മനസ്സിലായി
ആഹ് അതിന്റെ ഒരു ഇതുണ്ട് ഒര്
ആഹ് ആഹ് മനസ്സിലായി ആഹ്
ഓഡേഴ്‌സ് കിട്ടുമ്പോലിരിക്കും അതല്ലോ ട്രിപ്പ് പോവാറുണ്ട് ഇപ് പ്രാവശ്യം ഹസ്ബന്റിന്റെ വീട്ടിന്നൊക്കെ എല്ലാറും കൂടീട്ടൊരു പത്ത് ത്തറുപതാൾ ഇങ്ങനെ ബസ്സില് പിടിച്ചിട്ട് പോയിരുന്നു വൺ ഡേ ട്രിപ്പ് ആന്ന് സ്റ്റേ ചെയ്തിട്ടൊന്നു ഇല്ല അങ്ങനെ പോയിട്ടുണ്ടായി അത് മറ്റേ ഇതില്ലേ കൊടഗ് കൂർഗില് ഇല്ലില്ല അങ്ങനെ പറയുന്ന പ്രശ്നൊന്നു ഇല്ല ആഹ്
ആണ് ല്ലേ
അത് എന്നിട്ട് മറ്റേ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടായി ആഹ് ആഹ് ഒരു ദിവസം തന്നെ പോയിട്ട് നമ്മള് ഇതാക്കി രാവിലെ ഒരു ഈ ആറര ഏഴ് മണിക്ക് എളകി പിന്നെ അങ്ങനെ എത്തീട്ടുണ്ടായി പെട്ടെന്ന് തന്നെ ഒരു പത്ത് മണി ആവുമ്പത്തേക്ക് അവിടെ എത്തി പിന്നെ ഇങ്ങനെ ആനത്തോട്ടം പോൽത്ത ഒരു സ്ഥലം ഉണ്ടെനിം ഫുള്ള് ആനകളായിട്ട്ള്ള അതൊരു വേറൊരു ഒരു തടാകം പോലത്തെ അതിലോട്ട് നടന്നിട്ട് മേലോട്ടേക്ക് കേയറി പോക്കാം ഈ ആനകളെ കാ കാണാൻ വേണ്ടിട്ട്ള്ള കൊറേ ആനകള് അപ്പൊ അത് ഒരു പത്തര ആവുമ്പോഴത്തേക്ക് അവിടെ എത്തണം നമ്മള്
ആഹ് അതെ ആഹ് അല്ലെങ്കിൽ ഇത് ക്ലോസ് യ്യോ?
ആഹ് അത് വെള്ളത്തിലൂട്ട് ഉം വെള്ളത്തിലൂട്ട തന്നിട്ട് പോകേണ്ടതല്ലേ കൊറച്ച ഒഴുക്കള്ള സ്ഥലാന്ന്
ആണല്ലേ ആഹ് ഞാൻ പോയിട്ടില്ലേ ക്ക്
അത് കാണാൻപോയി അങ്ങനെ മൂന്നാല് പ്ലേസ് ഉണ്ട് അവിടെ കാണാൻ വേണ്ടീട്ട് അങ്ങനെ നല്ല അടിച്ചുപൊളിച്ചു പോയി വന്ന് ഇപ്രാവശ്യം ആഹ് ആഹ് എല്ലാവരും ഉം ഭർത്താവിന്റെ വീട്ടന്നാ എല്ലാരും ഉണ്ടായിരുന്നു കൊറേ കുഞ്ഞു മക്കളും എല്ലാരും ആയിട്ട് ഇങ്ങനെ നല്ലൊരു ത്രില്ലാണ് നമ്മള് ഫുഡ്ന്നും പൊറത്തിന്ന്‌ വാങ്ങിയിട്ടില്ല എല്ലാവരും ഉണ്ടാക്കീട്ട്ന്നെ പോയി. അന്നേരം ഇപ്പൊ ഈ കേസിന്റെ ഒക്കെ പ്രശ്നല്ലേ ഫുഡ് ഹോട്ടലൊന്നും അങ്ങനെ ഇല്ലാലോ?
ആഹ് ആഹ് ഗ്യാസിന്റെ പ്രശ്നത്തില് ആഹ്
ആഹ് അതുകൊണ്ട് വീട്ടന്ന് തന്നെ ഫുഡ്ക്കെ ഉണ്ടാക്കി ബിരിയാണിക്കെ ഉണ്ടാക്കിട്ട് അങ്ങനെയൊക്കെ പോയത് എല്ലാരും കൂടി എടുത്ത്എട്ടല്ലാരു ഉം എല്ലാരും ഷെയറക്കെ ചെയ്തങ്ങനെ നല്ലരു ത്രില്ലാണ്
അയ്ഡൂ ആഹ് മനസ്സിലായി
ഉം ഉം അങ്ങനെ കൊറച്ച ആള് പോകുന്നക്കല്ല അങ്ങനെ പോകുമ്പോ നല്ല ഇതല്ല ഉണ്ടാകുക നല്ല രസാ
ആഹ് ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ തൽകാലം സംസാരത്തിന് ഓലെ കിട്ടും എല്ലാ കാര്യ അടിപൊളിയായിരിക്കു
ആണല്ലെ ഉം പിന്നെ നിങ്ങളൊന്നും പോകാറില്ല ടൂറിനൊന്നും
ഞ അങ്ങനെ പോവാറില്ല പിന്നെ ഞങ്ങളങ്ങനെ അധികം പോവാറില്ല
ഇങ്ങന ഫാമിലി ആയി ഒന്നും പോവുലായിരിക്കു ലെ
ഏഹ് ഫുൾ ഫാമിലി ആയിട്ട് പോവാറില്ല വീട്ടിന്ന് എങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവായിര്ന്ന് ഇവിടെ ഞങ്ങളെ വീട്ടിൽന്ന് ഫുൾ ഫാമിലി ആയിട്ട് പോവാറില്ല എന്താ
ബീച്ചിലൊന്ന പോർന്നാ
ആഹ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊറത്തു പോവാറുണ്ട് അ ഞാൻ കാര്യയിട്ട് ഇതേമാതിരി ദൂരം അങ്ങനെ ഏഹ് ദൂരെ എപ്പഴാ പോയ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോ ആ ലൈസൻസ് ആ ഉണ്ട് വണ്ടി ഓടിക്കാണ് വണ്ടി ഉള്ളതുകൊണ്ട് ന്നനായിട്ട് പോയെ അല്ലെങ്കിൽ ബസ്സിന് എന്തെ കേറണ്ടിവരോ അത് വലിയ പാടാ
അതെല്ലെ ഉം ഉം എനിക്ക് ഭയങ്കര പേടിയ സ്കൂട്ടി വ ണ്ടിഓക്കാൻ വേണ്ടീട്ട് പക്ഷെ അനിയത്തിക്ക് ഭയങ്കര ഇതാ അവക്ക് എല്ലേലും ദൈര്യാ എനക്ക് ഭയങ്കര പേടിയാപേടിയുള്ള ആളാ ഞാന്എല്ലാത്തിലും
ഉം പേടിക്കണ്ട ആവശ്യംന്നും ഇല്ലല്ലോ എന്നാലും ചെല സമയത്ത് ഇന്നൊരു എന്താ ഒരു ബസ് ഏഹ്
ഒന്നല്ല അതുകൊണ്ടുള്ളൊരു പേടി സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ല
ഏയ് അത് നമ്മ ഓടച്ച് ഓടിച്ച് വരുമ്പോ സെറ്റ ആയാലും ഉമ്മച്ചി ഇപ്പൊ പഠിക്കാരികയാണ് ഉമ്മചിക്ക് ഒന്നും സൈക്കിൾ ബാലൻസ് ഇല്ല പക്ഷെ പഠിപ്പിച്ചെടുക്ക്പോ നമുക്ക് ദേഷ്യം വരും ഇതില്ലാത്താരനെ അതാണ് നമു കേട്ട് ദേഷ്യം വര നമുക്ക്
ആഹ് പക്ഷെ ധൈര്യം മാണ്ടേ നമക്ക് പഠിക്കാൻ വേണ്ടീട്ട്
അത് വേണം ധൈര്യ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല
ആഹ് പേടിയാകും
ഏഹ് സിസ്റ്റർ എങ്ങനെയ കാറൊക്കെ ഡ്രൈവ് യ്യോ
ഇല്ല ഇല്ല അവക്ക് ലൈസൻസ് ഒന്നും ആയിട്ടില്ല അവക്ക് പക്ഷെ ഓടിക്കണന്ന ഇതുണ്ട് ഇപ്പൊ പഠിക്കേണ്ടള്ളതോണ്ട്
ആഹ് ക്ലോ ക്ലാസിൽ ഹോസ്റ്റലാ പഠിക്കുന്നേ
ആഹ് എല്ലാ വീട്ടിൽ തന്നെ കുറ്റി അപ്പോ ഡിഗ്രി ഉള്ളു ല്ലേ ചെയ്യുന്നത് അവള് ആഹ് ഡിഗ്രി ഇപ്പോ ഓൺലൈൻ ആണ് ചെയ്യുന്നത്
സി എം എ യോ
പിന്നെ സി എം എ പോയിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി പോയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല അവൾ ഇപ്പം ട്രെയിനിങ്ങിനാ പോകുന്നത് ഇനിയിപ്പം പിന്നെ ഫൈനൽ എഴുതണം ഫൈനൽ ഇവിടെ ഇപ്പം ബുക്സൊക്കെ വന്നിട്ടേ ഉള്ളൂ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടേ ഉള്ളു അത് പൈസൊക്കെ അടച്ച് പോയി വാങ്ങിച്ച് വന്നിട്ടേ ഉള്ളൂ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റ ക്ലാസ് ഇനിപ്പോ വാങ്ങണംന്ന് പറയുന്നുണ്ട് ക്ലാസ്സ് ഓരോ ക്ലാസ്സും നല്ല പൈസ ഉണ്ട് ക്ലാസ്
ആഹ് ഇപ്പൊ ടോട്ടൽ എത്ര ആയിട്ടുണ്ടാവും ടു ത്രീ ലാക്ക് ഒക്കെ ആയോ
ചൊച്ചാഴ്ചയുണ്ടാവും എന്താലു ഇവൾ സി എം എ ഹിന്ദി എടുത്തേ ത്തിട്ട്ണ്ടായി സി എം എ, യു എസ് എ- പിന്നെ അത്ര വലിയ ടഫൊന്നും ഇല്ല. ഹിന്ദി ആണ് ഭയങ്കര പഠിക്കാൻ വേണ്ടി ടഫ് എന്ന് പറയുന്നേ. എന്റെ ഹസ്ബൻഡിൻ്റെ വേറൊരു റിലേറ്റീവ്സും എടുത്തിട്ടുണ്ടായി ഉണ്ട്. പക്ഷെ അവരും, അവളും എല്ലാത്തിലും പൊട്ടീന്നാ പറയുന്നത്. യു എസ് എ എടുത്തിട്ട്- അത് പക്ഷെ ഇവള് പറയുന്നു, അത് വൺ വേഡ് ക്വസ്റ്റ്യൻ പോലെ ണ്ടാവാ അങ്ങനെ- പിന്നെ അത്ര വല്യതൊന്നും ഉണ്ടാവില്ല പ്രശ്നം ഒന്നും. പക്ഷെ അവള് അതിലൊന്നും കിട്ടിയിട്ടിട്ടില്ല. താമ്പം അങ്ങനെയാ തോന്നുന്നേ. എന്തായാലും ബുക്സൊക്കെ കാണാൻ ഭയ ങ്കരപാടാ
ആണല്ലേ ആഹ്-
പഠി പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും.
ഉം എന്റെ വാപ്പന്റെ ഫ്രണ്ടിന്റെ മോളും ഇത് പഠിക്കാനിരിക്കായിരുന്ന് സി എ ന്റെ ഇനി, ഇപ്പം ബി കോം കഴിഞ്ഞ് ഇനിയിപ്പം സി എന്റെ എടുക്കാൻ പോവു
അല്ലല്ല സി എ ന്റെ അത്ര ഇല്ല ഇത്. സി എ ന്റെ കുറച്ച് നെക്സ്റ്റ് ലെവല്. താഴത്തെ ലെവൽ പോലെ
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട്. സി എ മറ്റേ സി എം എ-
ആഹ് എ സി സി എ അതെല്ലാംല്ലേ അതലും പോലും- ആഹ്. പിന്നെ വേറെന്തേ? വീട്ടിലെല്ലാരും ഉണ്ടോ ഇപ്പോ?
വീട്ടില് ഇപ്പം എല്ലാരും പുറത്ത് കൂടൊക്കെ നടക്കുവ ഇങ്ട് മഴ തോർന്നപ്പോ. താഴെ നെയ്ബറുണ്ട്. അപ്പൊ അവരെടെ കുട്ടി ഇങ്ങനെ ഇവിടെ കളിക്കാനൊക്കെ വരും. അപ്പൊ അവളടുത്തൊക്കെ ആയിട്ട് അങനെ പോകും.
ആഹ് ആഹ്.
ആഹ് ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ ഞങ്ങൾക്കിപ്പോ ഇങ്ങനെ സംസാരിക്കുക, അവളായിട്ട് കളിക്കുക അങ്ങനെന്തങ്കലൊക്കെ ആയിട്ട്.
അതല്ലേ.?
ഉം.
ഇത് ഇപ്പം എനിക്ക് അച്ചാർ ഇടാനൊക്കെ ഉണ്ട് മാങ്ങ. ഇനിയിപ്പം ഇട്ട് വെക്കണം. ഇപ്രാവിശ്യം കുറച്ച് മാങ്ങ കിട്ടിട്ടുണ്ടായിന് ഏട്ടന്റെ വീട്ടിൽ നിന്ന് ഇല്ല എന്റെ വീട്ടിലുള്ളത് കുറച്ചേ ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളു. പക്ഷെ ഭർത്താവ് കൊണ്ടുവരും. അങ്ങന്ന് ഭർത്താവിന്റെ വീട്ടിന്നൊക്കെ പറച്ചിട്ട്. ആളിപ്പം നാട്ടിലുണ്ട്. കാൻസലൊക്കെ ആക്കി വന്നു. അങ്ങ് പുറത്തേനു, അപ്പൊ ഇപ്പോ കേൻസലൊക്കെ ആക്കി വന്നിപ്പോ നാട്ടിലാണുള്ളത്. ഇപ്പൊ ബേക്കറിയിൽ, അങ്ങനെ ജോലി ചെയ്യുന്നു. ആ ഹ് നാട്ടിൽ പുറത്ത്. സൂപ്പർ മാർക്കറ്റില ഉണ്ടായിരുന്നുത്. സെയിൽസ് ആയിട്ട് സെക്ഷനറയിട്ട് ഇപ്പം അതൊക്കെ മതിയായി. ഉം ഇപ്പോ നാട്ടില മക്കള കൂടെ ഒന്നും താമസിക്കാൻ വരുന്നില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ആ മൂന്ന് വർഷത്തിന് ശേഷാ വന്നിട്ടുണ്ടായേ മൂന്ന് വർഷത്തില് ഇങ്ങനെ ഗ്യാപ്പില്ലല്ലോ. ആഹ് മോളെ കണ്ടിട്ടുണ്ടായിട്ടില്ല മോളെ എളയ മോള ഓക്ക് അവക്കിപ്പം മൂന്ന് വയസ്സായി-
മൂന്ന് വയ്സായി ആഹ്.
ഉം മോളെ കണ്ടിട്ടുണ്ടായിട്ടില്ല അപ്പൊ അവള് ഇപശ്യാം വന്നപ്പോ കണ്ടത്- ഉം അവളെ ഡെലിവറി ആയിക്കും പോയതാണ്- പിന്നെ അവിടെ ഇങ്ങനെ ഓരോ
ഈ അടുത്താലേ വന്നേ?
ആഹ് ഇപ്പ അവര് എട്ട് മാസായി വന്നിട്ട്.
എട്ട് മാസായി ആഹ്.
ഉം ജോലിക്ക് പോവാൻ തൊടങ്ങിയാള് ആഹ്ബെയിക്കറി പോന്ന്. ഒരു റിലേറ്റീവിന്റെ എ ബേക്കറി തന്നെ ഇങ്ങനെ നിക്കുന്ന്. ഇനി അവളും ജോലിക്ക് നോക്കണം പിന്നെ എനിക്കും ജോലി ചെയ്യാൻ പോകൻ ആഗ്രഹവുണ്ട്. തെന്നെ മക്കെളെ വെച്ചിട്ട് പോവാന്ള്ളൊരു ബാക്കെല്ലാരിം നോക്കി മേനേജെയ്യാം പറ്റൂലാലോ വീട്ട് ജോലീം മക്കളെ ഒക്കെ സ്കൂള്
നോക്കാെണോല്ലാ
ആഹ്
കുട്ടികള് ഇപ്പ തന്നെ എളെയതിനെ സ്കൂൾലാക്കാലാ അപ്പ കയ്
ആഹ് അവക്കിപ്പോ മൂന്ന് വയ്സ് ഇപ്പ അങ്ങനവാടി പോന്നേ നിയിപ്പ അട്ത്ത വർഷേ ആക്കാം പറ്റു ആള അത്രേ ഇള്ളൂ
ആഹ് തീരെ ചെർതിലെ കൊണ്ട്ന്നാക്യെ അങ്ങനവാടില്ക്ക്ട്ക്ക്വൊ അന്നേരോ
ആഹ് അങ്ങനവാടീല് ഇട്ക്കും അങ്ങനവാടീല് ഇതാക്കും ആഹ് മൂന്ന് വയസ്സായല്ലൊ ഇപ്പൊ മാർച്ച് ഒന്നിലേക്ക് മൂന്ന് വയസു ആയി കംപ്ലീറ്റായി
ഓഹ് ഇൻ കട്ന്നിട്ടേ ഇള്ളൂലേ ആള് ഞാൻ വിചാര്ച്ചു കഴിയാർന്ന് ഞാൻ ജൂണ്ലെ സെ ഇതിലാവ്മ്പാെ സ്കൂളി കേറാലോന്ന് വിചാര്ച്ച്
ആഹ് ആഹ് നാല് വയസ്സാവണം ഉം അട്ത്ത പ്രാവ്ശ്യേ ഇനി അത് ചെയ്യാൻ പറ്റാെള്ളൂ എൻ്റെ അനിയന് ഒരു കുട്ടിയിണ്ട് അവ അവന് ഇപ്പം അവനെ ചേർത്തി ആഹ് എനിയ്ക്ക് നാല് വയസ്സായി ഇവളെ ഒരു വയസ്സിന്റെ മൂത്തതാ ആള് അവനീ ഏപ്രിൽലേക്ക് നാല് വയ്സായി അവനെ ചേർതീന്ന് പർഞ്ഞു ഉം
അഹ് പിന്നെ പിള്ളേരൊക്കെ പഠിപ്പിക്കുമ്പയ്ന്റെ ബുദ്ധിമുട്ട്ണ്ടാ
ആഹ് പിന്നെ ബുദ്ധിമുട്ടേ ഇള്ളു ആള് ആഹ് ഇര്ന്ന് തെരൂലാല്ലോ മൂത്ത ആള് പ്രശ് നൂലാ മൂത്താള് ആള് പാവാ പിന്നെ രണ്ടാമത്തെ ആളാ ഭയ്ങ്കരം കുര്ത്തം കെട്ടെത് രണ്ടും തമ്മിലടിയോടടിയാ
മാറ്റലായ്രിക്കുലെ പണി
ങ്ങെനെ ആഹ് അതേ ഇള്ളൂ ഇര്ന്ന് തെരൂലാ സ്കൂളിലായാലും മദ്രസിയിലായാലും ഇങ്ങെനെ ഇര്ക്കൂല ആള് അതെ മൂത്തതിനെന്താണ് ഒര് പെണ്ണും
പിന്നെ പെണ്ണു
എ ഫസ്റ്റ് ഫസ്റ്റെത്തത് ഗ്യാപ്പ് ഇട്ട്ട്ട്ണ്ടെങ്കിലും പിന്നെ രണ്ടാമത്തെ വേം വേം ആയി
വേഗം വേഗം ആയി ആഹ്